ഹലോ
കേക്കണി ആഹ് കേക്ക്ണില്ലേ? ആഹ് റേ റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ണ്ട്ല്ലേ ര് ടിം ടിം ർന്ന സൗണ്ട് ആഹ് ആഹ് ഇപ്പ കേൾക്ക്ണ്ട്
കേൾക്കുന്നില്ലേ?
ആഹ് പ്പൊ കേൾക്ക്ണ്ട് ഉം എന്തൊക്കെ വർത്താനം
നല്ല വിശേഷം ആഹ് കൊറെ അയല്ലോ വിളിച്ചിട്ടും കണ്ടിട്ടൊക്കെ
ഉം ഉം ഇന്നൽത്തെ കല്യാണത്തിന് പോയിന്നോ ഇജ്
വിടെ ഇല്ല പോയിറ്റ് ഉം ഇന്നലെ കല്യാണം അയ്നുല്ലേ ഫസീലാന്റെ കുട്ടിടെ ഹലോ ഹലോ ഹലോ ഹെലോ ഹെല്ലോ